ഹലോ ആഹ് കേക്കാലൊലേ?
ആം
ആഹ് കേക്കാം കേക്കാം.
ഉം എന്നാ എടുക്കുവാ?
ആഹ് ഒരു മിനിറ്റ് ഞാൻ ഞാനേവിടെ ചുമ്മാ ഇരിക്കുവായിര്ന്നെടാ.
ആണോ ആഹ് ആഹ് കാപ്പിയൊക്കെ കുട്ച്ചോ?
ഉം ആഹ് കാപ്പികുടിയൊക്കെ കഴിഞ്ഞുന്ന് പിന്നെ ക്ഷെ അവധി ദിവസം ആയത് കൊണ്ട് പിള്ളേറ്ടെ ഒച്ചയും ബഹളൊക്കെ കാണും.
ആ ഇവിടെം അതെ ഒര്ത്തി വന്ന് അടുത്ത് വന്നിര്ന്ന് ഭയങ്കര പാട് ഞാനപ്പോ വഴക്ക് പറഞ്ഞ് അങ്ങോട്ട് ആ പ്പൊർത്തോട്ടോ
ആണോ ആഹ് പിന്നെ കാപ്പി കുട്ച്ചോ?
ഞാനട് ഉം പുട്ടായിര്ന്നു പുട്ടും പഴവുആയിരുന്നു ഞാ ഇച്ചിരിയേ കഴിച്ചൊള്ളു. ഉം എനിക്കതത്ര ആയ്രുന്നോ ആഹ് ആഹ് ഇവക്കും അത്ര വല്യ പ്
ആഹ്.
പിട്ത്തലുചോറാണ് ഇഷ്ടവേ രാവിലെ ഇത് ന്നട്ട് രാവിലെ ചോറൊക്കെ കഴിച്ച് ഉം.
ആഹാ ഞാനിപ്പങ്ങനെ രാവിലെ ചോറ് കഴിച്ച കാല് ആഹ് പർഞ്ഞോ
ചോ അല്ല രാ പർഞ്ഞോളി നീ പർഞ്ഞോ ചോറ് കയ്ച്ചാ കാലം മർന്നന്നോ?
ആഹ് ടാ ഞാൻ അതെ ഇവിടെ ഇങ്ങനെ ഹസ്ബന്റിന്റെ വീട്ടി വന്നപ്പോ തൊട്ട് എന്നും എന്തേലും കാപ്പിക്കുകാണുവെ.
അങ്ങനെ ചോറുണ്ട് പണ്ട് നമ്മള് സ്കൂളൊക്കെ പോവുമ്പഴാണ് പെട്ടെന്ന് ചോറൊക്കെ വാരി ഉണ്ട് പെട്ടെന്ന് പോവൊലോ ഷിപ്പ അങ്ങനെ രാവിലെ കാപ്പിന്ന് പർഞ്ഞ് ചോറ് കയ്ച്ച സമയവെ ഇല്ല.
അത് തന്നെ ഇവിടാണെ ഇവക്ക് ഏഹ് കൊച്ചിന് ഇവക്ക് കാപ്പി ഉണ്ട ചോറ് വൽതണം അപ്പൊ ചൂട് ചോറ് വെണം അമ്മ പണിക്ക് പോകുന്നൊണ്ട് ചോറൊക്കെ ആക്കിട്ടാണല്ലോ
ആഹ് ആഹാ
അപ്പൊ അരിനെല്ലിക്ക്യല്ലേ അത് ഈ കഴിഞ്ഞ ദിവസം കിട്ട്യപ്പം അത് ച്ചാർ ഇട്ടേ അത് ഭയങ്കര ഇഷ്ടവാ അപ്പൊ അതും ചോറും ആണെൽ മ ഇത് നമ്മടെ അട്തൊള്ളരു വീട്ടിന്ന് പുള്ളിക്കാരിയെ കാണൻ പോയിട്ട് വന്നപ്പോ ആ വീട്ടന്ന് കെട്ടി തന്നത അപ്പൊ കൊറേ അമ്മ ഫ്രഡ്ജി
ആഹ്
വെച്ചു ഇപ്പൊ അച്ചാറ് ഇട്ടു നല്ലേ അല്ലയോ അച്ചാറ്?
ഉം ആഹ് എനിക്കിഷ്ടാവാ പക്ഷെ ഞങ്ങടെ ഇവടൊന്നും കിട്ടാനില്ലന്നേ ആഹ്.
ആഹ് ഇവിടൊക്കെ ഉണ്ട് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നു. അന്നിട്ട് ഏഹ് അതച്ചാറിട്ടു പിന്നെ മാങ്ങയൊണ്ടായിരുന്നു അത് കൊറച്ച് ഇങ്ങെ ഫ്രിഡ്ജീ വെച്ചു ബാക്കിയെട്ത്തച്ചാറൊക്കെ ഇട്ട് വെച്ചു ഇവിടെ എല്ലാർക്കും അച്ച് ച്ചാറെന്തേലും എന്ന് വെച്ചാ എനിക്കും അനിയനും ആഹ് ചേട്ടായിക്കും കൊച്ചിനുവൊക്കെ അച്ചാറ് ഭയങ്കര വീക്ക്നസാ പാ എന്തേലൊരു കറീടൂടൊരച്ചാറുണ്ടെങ്കി അത് മതിയല്ലോ. അങ്ങനെക്കെ അത് അതുകൊണ്ടരു അന്നേര അങ്ങനെ ചോറ് കൊടുത്തു അപ്പ ഞാൻ കൊറച്ചു മുമ്പേ ചേട്ടായി വിളിച്ചപ്പ ചേട്ടായോട് പറയും ചെയ്ത് ആക്ക് ചോറ് മതിയാര്‌ന്ന്‌ന്നിപ്പ പുട്ടൊണ്ടാക്കിയിട്ടും കഴിച്ചില്ലന്ന് പറഞ്ഞു. ഉം അങ്ങനെയൊക്കെ അവൾടെ പരിപാടി. ഉം ഉം ഇനിയാ കുഞ്ഞ്
ഉം ഉം ഉം.
എഴുന്നേറ്റെടാ എഴുന്നേറ്റു എഴുന്നേറ്റിട്ടമ്മയിപ്പിച്ചിരി ചോറ് കൊടുക്കുന്നു അപ്പ രാവിലെയീ പറഞ്ഞ പോലെ കഴിച്ചില്ല ഒന്നുവേ ഇച്ചിരി ഇഡിലി കൊടുത്തിട്ട് രണ്ട് വായ്ക്കക്കെ കഴിച്ചിട്ട് പിന്നെ കഴിക്ക്ന്നില്ലായിരുന്നു അന്നേരം ആഹ് ഈ പറഞ്ഞ പോലെ ഞാനെന്നെയ്തു അമ്പലത്തിപ്പോയി അമ്പലത്തി പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നിച്ചിരി ഇഡിയിലെടുത്ത് കൊടു ത്തു കൊടുത്ത് കഴിഞ്ഞപ്പഴത്തേയും അപ്പ വന്നതേ ഇച്ചിരി പാല് കുടിച്ച കൊണ്ടാണോന്നറിയത്തില്ല ഇഡ്ഡലി കഴിച്ചില്ല അത് കഴിഞ്ഞ് പിന്ന ഇങ്ങോട്ടൊക്ക വന്ന് ഇവിട വന്നും വയറ് നെറച്ച് പാല് കുടിച്ചു കൊണ്ടങ്ങൊറങ്ങി പോയേ അന്നേരാ അന്നിട്ട് ഒഹെ ഇത് കെടന്നു ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത്രേ ആയൊള്ളു ആഹ് നേരത്തിക്ക് എണീറ്റിപ്പം അമ്മ ചോറ് കൊടുക്കാൻ നോക്കിയപ്പഴത്തേക്കും രണ്ടു വാ തിന്നിട്ട് കഴിക്കുന്നില്ല അപ്പ ഞാൻ പറയേം ചെയ്തു പാല് കുടിച്ച് വയറ് നെറഞ്ഞിരിക്കുവല്ലേ ഇനി അത് കഴിയുന്നിടം വരെ ഇച്ചിരി അലമ്പായിരിക്കും
ഇനി പാല് കുടിച്ചാലും മടിയാ പാല് കുടിച്ചാലും രണ്ട് മുള്ളല് മുള്ളമ്പഴത്തേക്ക് അയിന്റെ എഫക് റ്റങ്ങ് പോവുകേ
അതെ അതങ്ങ് പോവൂല്ലോ അതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഇച്ചിരൂട കഴിയട്ടെ ഇപ്പെണീറ്റല്ലെ ഒള്ളു
ആഹാ ആഹ് അവക്ക് മറ്റേ കൂട് ഒറ്റയുടുപ്പക്ക ഇടുന്നയില് പ്രശ്നവൊണ്ടോ ഒറ്റയുടുപ്പേ ഒറ്റയുടുപ്പീ മറ്റേ കൊണ്ട് കേറുന്ന സൈസൊക്കെയിട്ട് ട്ടങ്ങനെ വഴക്കൊണ്ടാക്കുവോന്ന്
ആഹ് ഇല്ല ഇല്ല വലിയ കുഴപ്പൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ബർത്ത്ഡേയ്ക്ക് പോയപ്പോ ഇട്ടായിരുന്നേ നല്ല നെറ്റിന്റെ ഒരു പടപ്പന് ഉടുപ്പ് പക്ഷെ അങ്ങനെ വിഷമമൊന്നുമില്ലാശാന് ആഹ് ചെലരത് ഭയങ്കര അപ്പൊ എനിക്ക് ആ ആഹ് ആഹ് ആണല്ലേ ആഹ് അതെ അതെ അതെ ആ എടാ പിന്നെ ഈ ബനിയ ഈ മ ഈ നമ്മള് ഈ കാലക്കൂട കെട്ടിങ്ങനെ കേറ്റിടുന്നൊരു സംഭവം ഉണ്ടല്ലോ പക്ഷെ ആഹ് ആ എന്തോ പേരൊന്നും ഹി ഹി അന്നേരം രണ്ട് മൂന്നെണ്ണം ഉണ്ട് പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ മുട്ടിന്റെ മേലെ കേറി ടൈറ്റ് ആയിട്ട് നിക്കുവേ അപ്പൊ ഒരു കുഞ്ഞിലൊക്കെ ഉള്ളതല്ല അതൊക്കെ ഞാൻ ഇടാറുണ്ട് പക്ഷെ ഈ പറയുംപോലെ ഫോട്ടോ ട്ടോ എടുക്കുന്ന സാഹചര്യത്തിൽ അതല്ലായിരിക്കും അതാണ് കാര്യം പിന്നെ കൂടുതൽ ഉടുപ്പാ ഇവ ക്കെ കിട്ടിയത് ഇത് മൊത്ത ഇരുപത്തെട്ട് കെട്ടിന്ന് കിട്ടിയ ഉടുപ്പുകളാ നമ്മൾ അങ്ങനെ വാങ്ങിട്ടേ ഇല്ല വാങ്ങിച്ചി ട്ടേയില്ല ആകെ പാടെ ഇരുപത്തെട്ട് കെട്ടിന് ഒരുടുപ്പ് വാങ്ങിച്ചു
ഒരു പ്രായം വരെ നമുക്ക് ആ ഉളുപ്പാണ് ഇപ്പൊ ഈ കൊച്ചിന്
ഇനിയിപ്പോ നിസ്സാരം നോക്കിക്കേ അതായത് ഏഹ് ഇപ്പ ഇരുപത്തി ട്ടിന്റെ ഉടുപ്പാ ഇപ്പോഴും ഓടുന്നേ ഇനി ഇടാനിരിക്കുവാ കൊറെ എണ്ണം ഞാൻ പിന്നെ ചിലർക്ക് കൊടുക്കും എന്നാന്ന് വെച്ചാൽ ഈ ഇരു ചിലര് ഇരുപത്തിത്തെട്ട് വിളിക്കുമ്പം പിറന്നാള് വിളിക്കുമ്പം അങ്ങനെയൊക്കെ കൊടുക്കും അയ്ന് ത് ഇടാനും പറ്റത്തില്ല അതായത് പൊ ട്ടിക്കാത്ത ടാഗ് പോലും പൊട്ടിക്കാത്ത അങ്ങനെ നമ്മളിട്ടന്നും അല്ല ടാങ് പോലും പൊട്ടിക്കാത്തക്കും കൊടുക്കും ആഹ് ഇപ്പം അടുത്തന്താന്ന് വെച്ച് കഴിഞ്ഞാ അതെ അതെ ഇനി അടുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പിറന്നാള് വരുവല്ലേ അപ്പൊ നമ്മൾ എന്നാണെലും വിളിക്കുന്നവരെല്ലാം ഉടുപ്പേ കൊണ്ട്വരുള്ളൂ സോ ഈ ഇരുപത്തെട്ട് ഇതിൽ ഉടുപ്പുണ്ട് അതുകൊണ്ട് ഇനി അടുത്ത അലമാര വാങ്ങിക്കണം അതേ ഉള്ളു വിഷയം
ആഹ് ഇവടേ അങ്ങനെ ആയിരുന്നു ഇവക്കൊരു ഞാൻ പറയാ ഒരു രണ്ടര മൂന്ന് വയസ്സ ആ സമയം വരൊക്കെ അത്യാവശ്യം ഒരു ഇരുപത്തെട്ട് കെട്ടിണ്ട് പിന്നെ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പ തൊട്ട് നമ്മള് മേടി ഇ മേടിക്കുന്നുണ്ടല്ലോ ഇച്ചിരി വലുത് എടുത്തില്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പ അത് ചെറുതായി പോവ
ചെറുതായി
ഇപ്പ ശരിക്കും പറഞ്ഞാൽ ഇക്ക് ഡ്രസ്സ് ഇപ്പ ഒത്തിരി കുറവായി കാരണം ഏഹ് പഴത് കുഞ് എല്ലാം ചെറുതായി ചെറുതായി പോയിട്ട് നമ്മൾ പുതിയ മേടിക്കല്ലേ അത് ഒരു മൂന്നാലഞ്ച മാസം ഇട്ട് കയ്യുമ്പം പിന്നെ അത് ചെറുതാവല്ലോ അതൊണ്ട് ഇനിയിപ്പ ഭയങ്കര ടാസ് ക്കാ അതോ ഡ്രസ് ഡ്രസ്സ് ഇപ്പ തന്നെ ഏഹ് സ്കൂള് തുറന്നപ്പോ എടുത്തു അല്ലാണ്ട് ഞൻ ഓൺലൈനിന്ന് എടുത്തു എന്നാലും എന്നു ഇപ്പോ ഇവർക്ക് യൂണിഫോ ഇപ്പം കിട്ടാത്തൊണ്ട് ഡെയ്ലി ഡ്രസ്സ് ഇട്ട് ഇട്ടോണ്ട് പോണം ഇപ്പൊ നല്ല ഡ്രസ്സ് കൂടെ ഇപ്പൊ കൊടുത്തു വിടേണ്ട അവസ്ഥ വന്നേക്കോ അപ്പൊ അത് കുറവ ഇനി യൂണഫം ആയി കഴിയുമ്പഴത്തേക്കും അധിക നല്ല ഡ്രസ്സ് മേടിക്കണ്ട പിന്നെ യൂണിഫോം ആണല്ലോ ബുധനാഴ്ചയോ ഏതൊരു ദിവസം മാത്രമേ അവർക്ക് കളറൊള്ളൂ
കളർ ഡ്രസ്സ് ഒള്ളു ശരി ശരി അല്ല അപ്പൊ ഈ പറഞ്ഞ പോലെ എങ്ങനെയാ ഈ പാവാടയും ഷർട്ട് ആണതോ ഈ പെറ്റി
ആഹ് അല്ല പാവാട ഷർട്ടുവാന്ന അവര് പർഞ്ഞ ഈ റെഡിമെയ്ഡ് കൊണ്ടുവരുവാ എന്നിട്ട് നമുക്ക് പിള്ളേര അളവനുസരിച്ച് അത് തയ്ച്ച് ഇത് നോക്കിയിട്ടങ്ങാണ്ട അവരെ കൊടുത്തു വിടുന്നത്
ആഹ്
അങ്ങനെ കൊടുത്തു വിടുന്ന എന്നാ പറഞ്ഞത്
ആഹ് ഹ ഹാ പണ്ടി ബെറ്റിക്കോട്ട് ടൈപ്പായിരുന്നല്ലോ ഷർട്ട് ഇട്ട്ട്ട് അയിന്റെ മണ്ട ബെറ്റിക്കോട്ട് പണ്ടക്കീ ബെറ്റിക്കോട്ട് പോൽതൊരു യൂണിഫോം ഇല്ലേ ഷർട്ട് ഇട്ടിട്ട് അയ്ന്റെ മണ്ടേകൂടെ ഒരു ബെറ്റിക്കോട്ട് പോൽത്തെ
സിൽവർ ക്ക് ബനിയനും പാവാടയും ചെർക്കന്മാർക്ക് ബനിയനും നിക്കറുവാന്ന പറഞ്ഞെ
ആഹ് അങ്ങനാല്ലേ അഹ്
ആഹ് അങ്ങനാ ഞാ പറയുന്നെ കേക്കാവോ നിനക്ക്
ആഹ് നന്നായിട്ട് കേക്കാം കൊഴപ്പൊന്നുല്ല
ആഹ് എന്റെ പൊന്നടാ റെയ്‌ഞ്ച് മറ്റേ സിമ്മ് മാറ്റിയപ്പോഴത്തേക്കും ഇപ്പഴേ നേരത്തെ ആണേ അങ്ങ് വഴി പോണായിരുന്നു ഇപ്പം ഇപ്പൊരുപ്പഴാ ഒരു സമാധാനവായത് ഉം അല്ലെ പാടാ
ഇപ്പൊ ഈ റീചാർജിനൊക്കെ വെലയും കൂടീലെ ആ കൂട്ടത്തി നമ്മള് ചെയ്ദഴിഞ്ട്ട് ഈ റൈഞ്ചും കൂടെ കിട്ടിയില്ലെങ്കി ഏത് കണ
അയ്യോ സത്യം ഈ അയ് സാ ധനം ഇപ്പൊ തൂ വേറെ എവിടേലൊക്കേ പോകുമ്പഴാണെങ്കി നല്ല റേഞ്ച ആണേ അത് കാണുമ്പൊ കൊതിയാവുവ നേര്തെത്തെ വീട്ടിവെച്ചാണെ ഒരു പ്രശ്നം ഇല്ലായിരുന്നേ
ഞാനീ എവിടേലൊക്കെ പോക്മ്പോ ഞാന്പ്പഴും ഇങ്ങനെ ഓർക്കുവേ റൈഞ്ചില്ലാതോട്ത്ത് വരുമ്പോ ഷ് ഷോ എന്തൊരു കഷ്ടവാന്ന് അപ്പൊ നിന്നെ വിളിക്കുമ്പ നീ ഇത് പറുമ്പോ ഞാൻ ഓർക്കും ദൈവമ നമ്മളപ്പഴും വീട്ടിലല്ലേ അപ്പൊ വീട്ടികിട്ടുകേലൊന്നൊക്കെ പറയുമ്പോ അത് എന്തൊരു ബുദ്ധിമുട്ടാന്നൊക്കെ
അതെ അതെ ചില കോണുകളിലുണ്ട് ഞങ്ങടെ മുറീലിപ്പ കിടന്ന് കൊറച്ച് കാ അതായത് നമുക്ക് റീലും കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ ഈ കോള് വിളിച്ച് കഴിയുമ്പം കേൾക്കാതെ വരുമ്പോ തായേ വഴിയിലോ വല്ലംപോണം ബാക്കി എല്ലാത്തിനും കുഴപ്പല്ല ഒരു ഇച്ചിരി ഒരു കറങ്ങി സ്ലോ ആയി
ഉം ഉം ഉം വീട്ടിലാണേ ഈ പറയുമ്പോലെ റേഞ്ച് പ്രശ്നം ഇല്ല രണ്ട് വീട്ടിലും ഇല്ല എന്റെ വീട്ടിലും ഇല്ല ഇവിടത്തേതിലും ഇല്ലേ പിന്നെ പോരാത്തെയ്ന് ഇപ്പൊ വൈഫൈ കണക്ഷനും കൂടെ എടുത്തോണ്ട് അങ്ങനെ നെറ്റ് പ്രശ്നോ കോള് പ്രശ്നോ ഏ ഇല്ലാത്തോണ്ട് ന്നമ്മക്ക് അതത്ര
ആഹ് അയ്യോ ഇതിപ്പോ പോർട്ടെ യ്തത് കൊണ്ട് പിന്നെ ഫ്രീ പോർ ട്ടിങ്ങും ആയത് കൊണ്ട് സമാധാനം ഉണ്ട് ഒരു മാസത്തെ നെറ്റും ഇതെല്ലാം നമക്ക് അൺലിമിറ്റഡാ. അപ്പൊ പിന്നെ ലാവിഷായിട്ട് ഉപയോഗിക്കാം.
ആഹ് ഓക്കെ ഓക്കെ അതിപ്പോ എനിക്ക് പറ്റിപ്പോയെന്നേ എനാന്നറിയോ ഞാന് വീട്ടി വൈഫൈ യൂസയ്ത് ഞാൻ ന്റെ നാത്തൂന്റെ വീട്ടിലാണെ അപ്പൊ എന്റെ ഡേറ്റ ന്നൊർ- പിന്നെ ഞാനാകേ പിന്നെ ഒരു മാസത്തേക്ക് ആഹ് രണ്ട് ജീബി മറ്റൊ വാ ചെയ്തേ സാധാരണ നമ്മക്ക് കൺലിമിറ്റട് ആണല്ലോ അപ്പം വൈഫൈ കണക്ഷൻ ഉള്ളതോണ്ട് പിന്നെ നമക്ക് അയ്ന്റെ ആവശ്യല്ലല്ലോന്നോർത്തു ഇപ്പൊ അതാ പറ്റിപ്പോയി ഇങ്ങോട്ട് എറങ്ങിയ പ്പൊ ഞാൻ വൈ ഫൈ കണക്റ്റെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കാരണം നമ്മളത് ഡൈലി യൂസില് വന്ന് പോയല്ലോ അന്നേരം ഇപ്പൊ നോക്കിയപ്പോഴ പിന്നെ മൊബൈൽ ഡേറ്റ ഒക്കെ ഓണാക്കി വെക്കുവായിരുന്നു.
ആണോ ന്നീ ഇനി എപ്പഴാ വീട്ടിലോട്ട് പോകുന്നെ
ഒരു കൊറച്ച് കഴിയുമ്പൊ എന്തായാലും ഉച്ചയോട് കൂടി എറങ്ങും ഒത്തിരി ആയി ഇങ്ങോട്ട് വന്നന്നും പോയിട്ട് വരാന്നും പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞപ്പൊ അങ്ങ് പോയതാ ഹ്
ആഹ് ഹ ഹ ഹ ഹ ഹ ആഹ് പിന്നെ അവിടെ എനാ ഇന്ന് മീൻ കിട്ടിയോ?
ഇല്ലടാ മീൻ വാങ്ങിച്ചില്ല അപ്പ നാളെ ഞാൻ ട്ടുന്നില്ല വളം കലക്കി ഒഴിക്കലും പരിപാടിഒക്കെ ഉണ്ടേ അന്നേരം ഇച്ചിരി പോർക്ക് വാങ്ങി ക്കാന്നും പറഞ്ഞൊണ്ട് പറഞ്ഞു അത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണല്ലോ?
അത് തന്നെ ഇവിടേം ബി ബീഫിനൊക്കെ വില കൂഡ്യോണ്ട് എല്ലാരും പോർക്കിലോട്ട് തിരിഞ്ഞു. അയ്നും ഇപ്പൊ വെല അത്യാവഷ്യം കൂടീന്നൊക്കെ കൂട്ടി കൂട്ടി ആം ഞാ ആം ഞാ കഴിഞ്ഞേൻ്റെ എത്രയോ ആഴ്ച ആഹ് ഒരു ആഹ് കഴിഞ്ഞ ആഴ്ചയാ തോന്നുന്നു മേടിച്ചപ്പോ മുന്നൂറ്റി ഇരുവത് അത്രേ ഉള്ളായിരുന്നേ
ആണല്ലേ എടാ ഇവടെ ഉണ്ടല്ലോ ഏട്ടായി ജോലി ചെയ്യുന്നതിന്റെ അവടെ ഒരു- കടയില് ഇരുന്നൂറ്റ അറുവത്തൊമ്പത് രൂപ ഒള്ളായിരുന്നു ഒരു കിലോയ്ക്കേ അപ്പ നമ്മള് സ്ഥിരവായി ട്ട അവിടന്നായിരുന്നു വാങ്ങിക്ക്ന്ന് അവിടെ എന്താ ഫാമിലെ പോർക്കാന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്.
ആഹ്
അയാൾ നല്ല നല്ല ഇത് തന്നെ ആയിരുന്നു അതിന് ഈ പറയും മ്പോലെ ഇരുന്നൂറ്റി അറുവത്തൊമ്പത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷെ ഇപ്പ അത് മാറ്റിയൊന്ന് അറിയത്തില്ല കേട്ടോ.
മാറ്റി കാണും കാരണം ഇപ്പം. അന്ന് ക്യൂ നിന്നൊക്കെയ ആയിരുന്നു മേടിച്ചോണ്ട് ഇരുന്നത് ഏത് ഈ. വെല കൂടിയ സമയം ല്ലെ അതൊരു ഞായറാഴ്ച്ച ഏഹ് ഏതോ ഒര് ദിവസം ആയിരുന്നു തോന്നുന്നു അയ്യൊ അന്ന്. ഭയങ്കര അത് നമ്മൾ ഈ നെയ്യ് ഇല്ലാണ്ട് നോക്കിയെടുക്കണ്ണം നെയ്യ് കൂടിപ്പോയാലും ഭയങ്കര ഇതല്ലേ. പീസ് കുറഞ്ഞു പോകത്തില്ലേ ഞാൻ പിന്നെ അതിലെ ആ തൊലി ഭാഗം ചെത്തി എടുത്തിട്ട്. ഏഹ് ഏഹ് ആണ് അത് ഉരുക്കി എടുത്തിട്ട്. കറി വെക്കുന്നേ ആ എന്നാൽ ശരിയെടാ ഞാനേ പിന്നെ വിളക്കാ.
ആഹ് ആഹ് ശരി ശരി എന്നാ ശെരി